ഹലോ.
ഹലോ.
ആഹ്
കേക്ക്ണ്ണ്ണ്ടൊ ശബ്ദം?
ആ കേക്കുന്ന്ണ്ട് കേക്കുന്ന്ണ്ട്.
ഹാ എങ്ങനുണ്ട് ന്നത്തെ ദിവസം?
ആ കേട്ടോ? ആ ന്നത്തെവസം കൊഴപ്പല്ലാര്ന്ന്. നല്ല ദിവസായിര്ന്ന്.
ആഹ്
നിങ്ങക്കെങ്ങനുണ്ട്?
ആ കൊഴപ്പല്ലാതെ പോയി
ആ ഇന്ന് കോളേജി പോയാര്ന്നോ
ആ ഇന്ന് കോളേജി പോയാര്ന്ന്.
ഉം ന്നട്ട് പോയിട്ട് ഇന്നത്തെ വർക്കൊക്കെ എങ്ങനെണ്ടായിര്ന്ന്?
വർകൊക്കെ പോയി കൊഴപ്പല്ല ഇന്ന് കൊറച്ച് പിള്ളേരെ വന്നൊള്ളൂ പക്ഷേ ആ കൊഴപ്പല്ല
കൊഴപ്പല്ലാര്ന്ന് ആഹ്
ഉം പിന്നെ തൊടച്ചാൻ പോവുന്നത് ഇപ്പം തൊടങ്ങീട്ടില്ല കോളേജ്
ആ
ഇപ്പം തുടങ്ങിക്കഴിഞ്ഞട്ട് പിന്നെ ചെയ്യത്തുള്ളൂ പഠി പഠിക്കാൻ തുടങ്ങിയിട്ടില്ലെ ഇത് വരെ അതോണ്ട്?
ആ പിന്നെ രാവിലെ എത്ര മണിയാവുമ്പോ പോവും?
രാവില ഒര് ആ പത്ത് പത്തരാവ്മ്പൊ പോവും.
ആ
ഉം പിന്നെ അവിടെ എങ്ങനുണ്ട് ഡിനർ ഡിന്നർ കഴിഞ്ഞോ?
ഇല്ല ഡിന്നറിനൊക്കെ തയ്യാരിയാക്കിക്കൊണ്ടിരിക്കുന്നു ഉം രാത്രി റൊട്ടിയും കറിയുണ്ടാക്കാന്ന് വിചാരിക്കുന്നു ഉം നിന്റെ ഡിന്നറൊക്കെ കഴിഞ്ഞോ?
ആഹ എൻ്റെ കല്യാണം കഴിഞ്ഞു രാത്രി ചോറാണ്, ചോറാണ്.
ചോറും, പിന്നെ കറി എന്തോ ഉണ്ടായിരുന്. ഉം ഉം ഉം. കൊള്ളായിരുന്നല്ലോ, അത് ചച്ചേ ച്ചീടെ വീട്ടിന്ന.
ഉ്മ
അടിപൊളി കറിയാണല്ലോ കറിക്ക്
അല്ല അല്ലഅല്ല.
നല്ലായിരുന്നു. ആഹ് വേറെന്തോ ഉണ്ട്.
പിന്നെ
ആ
ആ ആ തോന്ന്. കോളേജ്കോളേജിലേക്ക് പോയിട്ട് പിന്നെ വന്നത് കൊച്ച് ആറു മണിയാകും വരുമ്പം പിന്നേ വന്നിരിക്കും. വല്ലം തിന്നും, അതയ്നിട്ട് പിന്നെ കൂട്ടാന് വരും. വെളി കൊച്ച എക്സൈസ് ചെയ്യാൻ പോവും. അ ആൻ പോവുന്നു.
പിന്നെ വന്നിട്ട് പഠിത്തമൊക്കെ എങ്ങനെുണ്ട്
പഠിത്തമൊക്കെ തുടങ്ങിയിട്ടില്ല ആ പറഞ്ഞില്ലേ കോളേജ് കോളേജ് തുടങ്ങിയിട്ടില്ല ആഹ്.
പിന്നെ, ടൈം പാസ് എന്തോക്കെയാ.
ടൈംപാസ് ഒന്നു ഇല്ല. ടൈം പാസ് പോകുന്നുണ്ട്. അത് വെച്ച് ഓടിക്കൊണ്ടിരിക്കുന്നു, ആഹ.
കളിക്കും ഉ എന്തൊക്കെ ഗെയിം കളിക്കുന്നു മ്
ഗെയിമൊന്നും കളിക്കത്തില്ല, എങ്കി വേരെ ജോലിയൊണ്ട്.
വേറെ ജോലിയുണ്ട് പിന്നെ
ഉം ഉം
ഒക്കെ നിർത്തിയേക്കോ പിന്നെ എന്തോ കളിക്കുന്നേ പിന്നെ സിനിമ സിനിമ ആണോ
ആ സിനിമ കാണുര്ന്ന്.
ഉം പുതിയ പുതിയ സിനിമയൊക്കെന്ന്കാണ്
ആഹ് ആഹ എല്ലാം പുതിയ സിനിമ ഇപ്പൊ കണ്ടൊണ്ടിരിക്കുക ഒരു വർഷം കൊ രണ്ടു വർഷം കണ്ടിട്ടില്ല
അ മച്ചാ, ഏത് സിനിമയാ.? യത് സിനിമയാണോ കണ്ടത്
ഇപ്പം ഒരു ഹിന്ദി സിനിമയാ കണ്ടേ.
എസ് മ് പേരെന്തുവാ.
ഉം എന്തുവാ. ഭൂദ് ബങ്കലാ.
ഉവ്വോ അച്ച ഭൂതത്തിന്റെ കട കഥയാ ന്നൊ.
പ്രേതത്തിന്റെ പ്രേതത്തിന്റെ.
പ്രേതത്തിന്റെ ഉം എന്തുവാ, അന്റെ കഥ എന്തുവാ.
കഥയില്, ഒന്നുഇല്ല. ഹീറോ ഉണ്ട്, ഹീറോയുടെ ഫാമ് ലി. ചിരി മൊത്തം കരചാന . പ്രേതത്തിന്റെ കൂടെയൊക്കെ ത് പൂജയെല്ലാം ചെയ്യുന്നെ. ടൈപ്പ് മൂവിയാണ് ആ അപ്പ ഹീറോ കാര്യത്തിലാണ്. ഹീറോ ഫാമിലിെല്ലാം മാറി വേറെ ഔട്ട് ഓഫ് ഇന്ത്യ ആന്ന്.
ഉം
ആ എഡ്ഡ് തിരിച്ച് അവര് വന്ന് ക്ക് അവരുടെ എന്തോ ഇവിടെ മുത്തച്ഛൻ മരിച്ചപ്പം അവര് അരിഞ്ഞ് ആക്കി ബംഗ്ലാവ് ഒക്കെ ഉണ്ട് അപ്പൊ ഓര് തിരിച്ചു വന്ന അ കഴിഞ്ഞിട്ട് അവർ വന്ന് നോക്കിയപ്പം ഹീറോയ്ക്ക് വീടൊക്കെ ഇഷ്ടപ്പെട്ട് ഒന്ന്ഒക്കു അതാണ് എന്തോ കാസൽ ലാനു ആ അപ്പൊ മഹാരാജയുടെ കൊട്ടാരം കൊട്ടാരം പോലെയാന്ന് വീട് അപ്പം അവര് വന്ന് എന്നിട്ട് അവിടെ പിന്നെ ക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ട് ട്ട് വീടക്കെ അപ്പം അതിന് മൊത്തം റിനോവേറ്റ് ചെയ്യാൻ പോയവര് മൊത്തം വീട് ശരിയാക്കണം ഹീറോയുടെ അനിയത്തീടെ കല്യാണ ആന്ന് ആ സമയത്ത് അവര് കല്യാണം അവിടെത്തന്നെ നടത്താന്ന് അങ്ങനെ അവര് ഹ വിളിച്ച്
മൊത്തം അറേഞ്ച്മെന്റ് എല്ലാം ചെയ്യാൻ തുടങ്ങി അപ്പര രാത്രിയൊക്കെ പ്രേത അവിടെ അങ്ങനെ പോവാന്ന് ആ ആഹ് അതെ ന്നിട്ട് പിന്നെ തോ ഹീറോ ഹീറോയുടെ അനത്തി വന്ന് അപ്പൊ ഞൻ ഹീറോയ്ക്ക് ഹീറോ അറിഞ്ഞനിക്ക് ഇവിടെ പ്രേതമുണ്ടന്ന്
അനിയത്തി പ്രേതവാന്നോ?
അനീത്തി പ്രേതഅല്ല അനിയത്തി കൊട്ടാരത്തിനകത്ത് പ്രേതം അനിയത്തി വന്നപ്പഴാ അറിഞ്ഞത് ഹീറോയ്ക്ക് പ്രേതമുണ്ട അത് അന്യത്തിടെ പുറേ നടക്കുവാന്ന്
അങ്ങനെ പിന്നെ പിന്നെ ഹീറോ അനീത്തി രക്ഷിക്കാൻ വേണ്ടിട്ട്
ആ
പേരിന്റെ കൂടെ അടി ഉണ്ടാക്കി താന്ത്രികന്മാരെയും വിളിച്ച് അവരും ഹെൽപ്പ് ചെയ്യുന്ന അങ്ങനെ പ്രീതത്തിനെലെ തോൽപിച്ച് ആയിട്ട് പിന്നെ സിനിമ തീർന്ന്
ആണോ അച്ചാ ഉം
പിന്നെ എന്തുവാ ഡി ഡിന്നർന് എന്തുവാ സദ്യ എന്തുവാര്
സദ്യേ ഡിന്നറി വേകിക്കുവാ ഏഹ് ഉരുളൻ കിഴങ്ങ് കറിയും ഉരുളൻകിഴങ്ങും തക്കാളിയും എല്ലാം കൂടെ ഇട്ട് ഒരു ചെറിയൊരു കറി വെക്കാം പിന്നെ റൊട്ടിയും റൊട്ടിയും ഉണ്ടാക്കാം എന്ന് വിചാരിച്ചാേണ്ട് ഉര്ളൻ കിഴങ്ങ് ക ട്ടെയ്താേണ്ടിരിയ്ക്കുവാ ഉരുളൻ കൊഴെങ്ങ് ഉണ്ടാക്കി കുട്ടിയ ഉള്ള കിഴങ്ങ് കറിയൂണ്ട് കുട്ടിയ ഉണ്ടാക്കാന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നത് ണ്ടാക്കാന്ന് വിജാരിച്ചാലോ സബ്ജി ക് മലക്കറിഒക്കെ കട്ട് ചെയ്തോണ്ടിരിക്കുവാ ഉണ്ടാക്കി ഉം നാളെ കോളേജ് പോണോ
ആഹ് നാളെ കോളേജിൽ പോണം എനിക്ക് നാളെ മൺണ്ടേ അല്ലേ
നാളെ മൺഡേ
ആളെ കൊണ്ട കോളേജിൽ പോണേ
ആഹ് ഉം പിന്നെ വേറെന്തുണ്ടവിടെ മഴയൊക്കെണ്ടാ
ആഹ് മഴ ഇവിടെ കൂടുതലൊന്നില്ല ഇവിടെ വെള്ളത്തിന് കൊറവുണ്ട്
പോണ്ട ഉം
ആഹ് ആഹ് വെള്ളത്തിന് കുറവുണ്ട് ടാങ്കർക്കെ വരും ആട്ട് പിന്നെ വെള്ളം പിടിക്കണെ
വെള്ളം പിടിക്കുന്ന്നെ ഏ ചൂട് ചൂട്
ചൂട് ഉണ്ട് ചൂടുണ്ട് ശരിക്കും ചൂടുണ്ട്
ഉം
അത്രയ്ക്ക് ഇല്ല ഇടക്കിടയ് ഇടയ്ക്ക് മഴ പെയ്യുമ്പോ ഇവിടെ തണുക്കാൻ തുടങ്ങും പോലെ
ഉം ന്നാ മാ മഴ പെയുമ്പോ വെള്ളത്തിന് വെള്ളത്തിന് ക്ഷാമം
ആഹ് വെള്ളത്തിന് ക്ഷാമമുണ്ട് വെള്ളത്തിന് ക്ഷാമ മുണ്ട്
ഉണ്ട് ആഹ്
അത് പിന്നെ ടാൻങ്കു വരും ഇവിടെ മൂന്ന് ദിവസം തേ നല് നാലഞ്ച് പ്രാവശം വരും അതുകൊണ്ട് പിന്നെ പ്രശ്ന ഇല്ല ഭയങ്കര വരുമ്പോ ബക്കിട്ടൊ പിടിച്ചിട്ട് വെക്കും
ഉം ന്നിട്ട് വെള്ളം കിട്ടുവോ ആവശ്യത്തിനുള്ള വെള്ളം കിട്ടുവോ
ആഹ് ആവശ്യത്തിന്ള്ളത് കി കിട്ടും കൂടുതൽ വേണ്ട കുളിക്കാനും നനക്കാനും ചെറുതായിട്ട് യൂസെയ്യണം
അഷാ ആഹ് അത്രേയൊള്ള്. ഉം ബേ ആൾക്കാരൊക്കെ ഒത്തിരി വരുമായിരിക്കു അല്ലേ വെള്ളം എടുക്കാൻ ടാങ്കറി വര്
ആഹ് ഹ. ഒത്തിരി പേര് വരും ഒത്തിരി വെരും
ഒത്തിരി പേര് വെരും. ഉം ഭയങ്കര ലൈനാ
ഒത്തിരി വലിയതായിരുന്നു എല്ലാം നിക്കും ടാങ്കറിന്റെ അടിലങ്ങ് കേറിയിങ്
വെള്ളത്തിന് വേണ്ടീട്ട് ഉം ഇൻഷാ ആഹ് ആഹ് എല്ലാരും വെള്ളം എല്ലാർക്കും വെള്ളം വേണ്ടായോ
ആഹ് എല്ലർക്കും വേണം നിക്കും. ആ കഴിഞ്ഞിട്ട് ബക്കറ്റുകളിലെല്ലാം എല്ലാം കേറ്റും
തള്ളി കേറ്റ് ആയിക്കോട്ടെ. ഉം ആഹ് പിന്നെ വേറെ മിഷൻ ആഹ് എന്നാ പിന്നെ ശരി എങ്കി. പിന്നെ നാളെ വിളിക്കാം ഓക്കെ ഗുഡ് നൈറ്റ് ആഹ് ഗുഡ് നൈ ആഹ്